ലോ കേൾക്കണില്ലേ
ആഹ് കേക്കാം കേക്കാം
ആഹ് എന്താ എന്തൊക്കെയാ വിശേഷം
ആഹ് ഇങ്ങനെ സുഖമായിട്ടിരിക്കുന്നു മഴ മഴ ആയതുകൊണ്ട്
ആഹ് നല്ല മഴയാണ്
ആഹ് മൊത്തത്തി കൊളവായി കെടക്കുവാ
ആഹ് മഴ എല്ലാടത്തും അങ്ങനെ തന്നെ
ഉം മഴയായ
അവര് ഈ സ്കൂൾ പോണ ടൈമിലൊക്കെയെ കുട്ടികളൊക്കെ രാവിലെ സ്കൂളിൽ പോണ ടൈമിലൊക്കെ എന്താ മഴാന്നോ
ആണ് സത്യം ബുദ്ധിമുട്ടാ മഴ മഴ കാരണം യൂണിഫോം ഉണങ്ങാനും ഡ്രസ്സ് ഉണങ്ങാനും എല്ലാം പാടാ
ആഹ് ഒക്കെ വാഷിംഗ് മിഷനിലിട്ടാ അലക്കണേ എന്നാലും ഒരു ചെറിയ ചിതുമ്പല് ഉണ്ടാവുമല്ലോ നനവ് പോലെ
ആണ് നമ്മുടെ വെയില് കൊണ്ട് ഉണങ്ങുന്നേ
ഹലോ നീ രാവിലെ ജോലിക്കും സ്കൂളിലൊക്കെ പോണ ആ ടൈമിൽ തന്നെ ഒരു പെരും മഴയാവുമല്ലോ അപ്പൊ കുട്ടികളൊക്കെ നനഞ്ഞൊ ട്ടീട്ട് വേണം പോവാനെ
സത്യം സത്യം
വൈകുന്നേരം മഴയാണെങ്കിൽ പിന്നെ അത് വേഗം കുളിച്ചാ മതി രാവിലത്ത കാര്യവാണ് ബുദ്ധിമുട്ട്
ഉം ഞാൻ ജോലിക്ക് പോന്ന കാരണം രാവിലെ ആഹ് ജൂവലറിയിൽ പോകുമ്പോ മഴ റെയിൻകോട്ടൊക്കെ ഇട്ടൊണ്ടാ പോന്നെ എങ്കിലും
ഉം അതെ ഇങ്ങനെ ഒക്കെ ആയിട്ടേ
ആഹ് ഹ ഹ ഹ ഹ
ഉം ഇവിടെ കുട്ടികൾക്ക് കൊട കൊണ്ടുപോവാൻ പറഞ്ഞാലൊക്കെ മടിയാണ്
മിടിയാ ഉം ഉം ഉം ഉം ഉം
ഞങ്ങക്ക് കൊട ബാഗില് കൊള്ളൂല വെയിറ്റാണ് പറഞ്ഞാണ്ട് കൊണ്ടാവാതെ പോവും എന്നിട്ട് നനഞ്ഞ്
ആഹ് ആഹ് പനി പിടിച്ചാ രക്ഷയില്ല
ആണ് അത അത് പറഞ്ഞാ കേക്കൂല അപ്പ അങ്ങനെ ഒരു ഫ്രണ്ട്സിന്റെ കൂടെല്ലാം നിന്നോളാം അങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞങ്ങാണ്ട് ഓരോ പറഞ്ഞങ്ങാണ്ട് കൊട ഇടാൻ മടിയാ നിർബന്ധിച്ച് ഇട്ട് കൊടുക്കലാണ്
കൊടുക്കാൻ ആഹ് ആഹ് ഓ വേറെ എന്താ ഉണ്ടോ അവിടെ വിശേഷം
ഇവിടെ എന്താ അങ്ങനെ പോണ്
ഉം ഉം
കുട്ടികളൊക്കെ പഠിക്കാണ്.
ആഹ് ഉം
കൊറച്ച് ആൾക്കാരൊക്കെ കിടന്നു.
കിടന്നു ഉം ഉം ഉം.
ഉം അവിടെ എങ്ങനെ കോട്ടരുമ ഉണ്ടോ അവിടെ? കോട്ടരുമ ഉണ്ടോ കോട്ടരുമ.
ആഹ് അന്നാ
അങ്ങനൊരു സംഭവം കേട്ടിട്ടില്ലേ?
ഇല്ലാ
പിന്നെ ഞങ്ങളുടെ എവിടെ ഒക്കെയുണ്ട് അങ്ങനൊരു രീതി.
ഓഹ് അത് എന്തുവാ ആഹ്.
അത് ഒരു കറുത്തിട്ട് ഈച്ചന്റെ അത്ര അത്ര പോലൊരു ജന്തു ആണ്. ഒരു ജീവി അവിടൊന്നുല്ല.
അതെ എനിക്ക് എന്തോ ഒന്ന് മനസ്സിലായില്ല കേട്ടോ ഇവിടെ വേറെ പേരായിരിക്കും പറയുന്നത്.
ലൈറ്റ് രാത്രിയൊക്കെ ലൈറ്റ് ഇട്ടാൽ അങ്ങനെ വരും.
ഓഹ് ഓഹ് ഇല്ല ഈച്ചടെ കൂട്ടില് കടിക്കുന്ന.
ആഹ് ഈച്ചടെ ഒക്കെ പോലെയാണ്, അത് ഇങ്ങനെ നമ്മള് ദേഹത്തോക്ക് ആയാൽ പൊള്ളി മുറി ഇങ്ങനെ. തീ പെള്ളിയെ പോലെ ഇപ്പം പൊള്ളും, ആഹ് അവിടെ വേറെ പേരാ.
ആഹ് അതിന് ഇവിടെ ഈ അതിന് എല്ലാം പ്രത്യേകിച്ച് പേരൊന്നും പറയത്തില്ല.
ഉം ഞങ്ങള് ഇവിടെ കോട്ടരുമ എന്നാ പറയല്.
കോട്ടരുമാ.
ഉം
അയ്യോ മനസിലാവാഞ്ഞത് ഇവിടെ അങ്ങനെ അയിന് പ്രത്യേകിച്ചു. വക്കീൽ ഉണ്ടെങ്കിലേ പറയത്തുള്ളൂ.
എന്ത്?
പക്കി
പക്കിയോ, ഇവിടെ. മഴ ഉണ്ടായിരുന്നോ, ഇപ്പൊ ആഹ് അവിടുത്ത് അങ്ങനെ നല്ല മഴത്തെ പോയി ഇതിന്റെ മുന്നേ എങ്ങനെ. ഒറ്റമഴയൊക്കെ പെയ്യുവല്ലോ?
ആഹ് ഓഹ് ഇങ്ങനെ വന്നോ ഇന്നലെ.
ആഹ് ടൈമിലൊക്കെ നല്ലോണ്ണം ഇണ്ടാവും അങ്ങനെ ചെറിയ മഴയൊക്കെ പെയ്ത്തോണ്ട്.
ഈ മഴയിപ്പോ എടാ ഈ മഴ. സമയത്ത് ഈ ടു ലൈറ്റിന്റെ ഒക്കെ എടുത്ത് വന്നിരിക്കുന്ന സാധനം അല്ലയോ ഈയല് തൂവല് തോനയുള്ളേ.
ആഹ് ലൈറ്റിന്റെ അടുത്ത് ആഹ് അതല്ല പാറ്റല്ല.
അല്ലടെ ഈയല് ഈയല് പാറ്റയല്ലേ ഈയല്.
ആഹ് ഇത് അധികം ഇണ്ടാൽ കണ്ണയൊക്കെ നീറും.
ആഹ്
പൊള്ളൊക്കെ ചെയ്യും, നമ്മടിലൊക്കെ അങ്ങനെ രാത്രി കുട്ടികളൊക്കെ. ഏഹ് നമ്മള് കയ്യിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഇട്ട് നടക്കാൻ അറിയാതെ കിടന്നാല്.
ആഹ്
അവിടെ തീ പൊള്ളിമാരി ഇങ്ങനെ മുറിയൊക്കെ ആവും.
ആണോ സിംഗിൾ ആണോ ആഹ്?
ഇവിടെ ഞങ്ങള് ഏരിയായിലൊക്ക ഉണ്ട് ഈ ഡബറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ അറിയില്ല. ഇവിടെ ഒക്കെ അത് ഇഷ്ടം പോലെ ഉണ്ട്.
ഉം ഉം ഉം
അതെ ചിലർക്കൊന്നും അറിയില്ല ചില ഭാഗത്തൊന്നും ഇല്ല തോന്നണ് ഇവിടെക്കെ ഇപ്പൊ മാറിയിണ്ടാന്ന് നോക്കിയെ
ഹലോ ആ
കൊതു കൊതുകു ഇതൊക്കെ മഴ ആയിട്ടിപ്പ ഇണ്ടാവൂലേ
എന്തോ കൊതുകോ കൊതുകു ശല്യം വലുതായിട്ട് ഇവിടില്ലടാ
ആഹ്
ആ വലിയ രീതി കൊതുകിന്റെ ശല്യ ഒന്നും ഇല്ല പിന്നെല്ല അട്ട ഉണ്ടല്ലോ അട്ട
ആഹ് അട്ടന്താ ഇവിടെ അട്ടല്ല
ആഹ് അതിന്റെ ശല്യം ഉണ്ട് ചുമന്ന് ചെറിയട്ട ആഹ് അതിന് ശല്യണ്ട് ഉ അത് കേയറി ഇപ്പ നന്മടെ അകത്തൊക്കെ കേയറി അങ്ങ് വരും
മഴ ആവുമ്പ അല്ലേ
അതെ മഴയാമ്പും ഭയങ്കരമായിട്ട് ശല്യമായില്ല
ആഹ് ഇവിടെ രാത്രി ആവുമ്പോഴാണ് കൊതുക് ഫാനൊന്നും ഇല്ലാതെ കിടക്ക തന്നെ കഴിയുല്ല ഇപ്പ കൊതുകു ചെറിയ കാര്യയൊക്കെണ്ടാലും കടിക്കണേ
ആഹ് ഹാ ഹാ ഹാ ഹ ഉ ഉ ഉം
പിന്നെ മഴയുണ്ട ഇപ്പൊ
ഓ മഴ ഇപ്പം ചെറുതായിട്ടൊക്കെ ചാറിക്കൊണ്ടിരിക്കുന്നു
ആഹ് ഇവിടെ നന്നായിട്ട് പെയ്യണണ്ടിപ്പോ
ഉണ്ടല്ലെയോ ഇവിടെ ചെറിയ ചാറ്റിലൊക്കെ ഉള്ളു മഴ പെയ്ത കരണ്ട് പോകവും ഭയങ്കര കാറ്റും ഒക്കെുണ്ട്
തന്നെ ഉം മഴക്കാലം അപ്പൊ കറന്റിന് എന്തും തിക്കാറല്ലോ ഇങ്ങനെ ഓരോ മരം പൊട്ടി വീണോ
പിന്നെ ശരിയാ
ഇതായിട്ടെ
ആഹ് ഇത് പെട്ടെന്ന് കരണ്ടങ്ങ് പോകവും
ആഹ് അവിടെങ്ങനെ വേനൊക്ക വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ വെള്ളല്ലേരിയേ
വെള്ളം ആ നമുക്ക് ചൂട് സമയത്ത് വെള്ളം പറ്റും കിണറ്റില് അല്ലാതെ വെള്ളം വീ്പം വെള്ളം കയറത്ത ഒന്നുമല്ല നമ്മക്ക്
ആഹ് ഇവിടെ തന്നെ വെള്ളല്ലാത്ത ഒത്തിരികരിക്കണം വേനൽ ആകുമ്പോ കെണറ്റിലക്കും വെള്ളം ഉണ്ടാവൂല
ആഹ് ഇവിടെ അങ്ങ് അങ്ങ് നല്ല ചൂടാവുമ്പോഴേ ഉള്ളു വെള്ളൻ പറ്റുന്നത്
ആഹ് ഇവിടെ ഞങ്ങള് ആ ഇവിടെ എന്നാ വേനൽക്കാലം ആവുമ്പോം കുടിക്കാൻ മാത്രമേ കിണർന്ന കിട്ടുള്ളൂ
ഉം പിന്നെ
അല്ലെങ്കിൽ ഇവിടെ ഒരു കോറുണ്ട് ഇവിടെ ഒരു പാറൊക്കെല്ല ഏരിയാണ് അങ്ങനെ അപ്പൊ ഈ പോറന്ന്ങ്ങനെ അവിടുന്ന് മോട്ടർ വച്ച് അടിക്കലാണ്
അദിക്കോവാ
അല്ല അത് എല്ലാത്തിനുംപാട് കിണർത്ത ഉള്ളത് കയ്യൂല പിന്നെ കുടിക്കാൻ മാത്രമേ യൂസ് ചെയ്യാണ്ട് ബാത്റൂമും കുളിക്കാനും അങ്ങനത്തിനൊക്കെ കോറട്ടന്നുള്ള യൂസ് ചെയ്ത
ആഹ്
വെള്ളത്രെ ബുദ്ധിമുട്ട്ള്ള ഏര്യാണ്
ഉള്ളൊ ആഹ്
ഇപ മഴക്കാലാവുമ്പൊ കൊഴപ്പല്ല മഴയ്ത പിന്നെ വള്ളായലൊ ഇപൊ വെള്ളാവു പിന്നെ കറന്റിനാണ് പിന്നെ അട്ത്തത് ബുദ്ധിമുട്ട് മഴെയ്താ
ആഹ് കറണ്ട് ശരി
കറണ്ട് ഒരു കാറ്റടിച്ച കറണ്ട് പോയി അർഞിലെ
ത് ശരിയ
പിന്നെ ഇൻവെർട്ടർ ഒന്നുല്ലോണ്ട് പിന്നെ അങ്ങനെ കണ്ണ് കാണാ കണ്ണിന് പ്പല്ലെ
അതെ ആഹ് ന്ന് ഇവടെ എത്രേ മഴയായാലു ഫാൻ വേണം പിള്ളാർക്ക്
ആഹ് അതെ
ആഹ് ഫാൻ വേണം അതവാ കറണ്ട് പോയാല് ഇൻവെർട്ടർറല്ലെ എത്ര നേര അടിക്കും പിന്ന ക്കടന്ന ഇൻവെർട്ടർ കീ അടിക്കും
സൗണ്ട് കേക്കണം ഇന്നാലെ ഒറക്കം വരൊ
ആഹ് സത്യം എനിക്ക അങ്ങനെ എനിക്ക് പേട്യ എവിടേലത്ത സൗണ്ട്
ആഹ് ഞാ ചരടേത് മഴയാണേലും ഫാന്ട്ട് പൊതച്ചു കടക്കലാണ്
ആഹ് ആ ഫാനിട്ട് പൊതച്ചു കെടക്കും എനിക്ക് വലിയ സൗണ്ട് കേക്കരുത്
ഇല്ലേലും വേണ്ട്ല സൗണ്ടെങ്കിലും കേൾക്കണംന്ന പറ
ഉം
അഹ് ഇപ്പത് എല്ലാർക്കു ഉണ്ട് അങ്ങന
ആഹ് പണ്ട് ആദ്യൊന്നും ചെർപ്പത്തിലൊന്നും അങ്ങനെ ഫാൻ ഇണ്ടായിട്ടൊന്നുല്ലായ്ന്നു പക്ഷെ ഇപ്പ അങ്ങനെ ശീലായി
സത്യം
ഞാന് എത്രേ വയസ്സ് വരെ ഫാനൊന്നു ഇടല്ലെന്നെ ഇല്ലേനു ഇൻക് ഫാന് ഇട്ടാ ജലദോഷ പിടിക്കു അങ്ങൻത്തൊക്കെ ആളെയ്നു ഞാന്
ആഹ്
ഞാന്റെ വല്യുമാന്റെ കൂടെ കെടക്ക അപ്പൊ വല്യമാക്ക് ഫാന് പറ്റൂല അപ്പൊ അങ്ങനെ കടന്ന് ശീലായ്ട്ട് ഞാ ഫാന്ട്ടാ ഫേന്റെ കാറ്റൊണ്ട എൻക്ക് ജല ദോഷം പിടിക്കേനു
ആഹ്
ഇപ്പ പിനെ ഫാനില്ലാതെ ഏത് ചെറീ കുട്ടീട്ടാണ്ലും
ആഹ് ആഹ് മകക്ക് നിർബന്ധണ്ടൊ ഫാന്
ആഹ് മകക്ക് വേണെ
ഉം
ഹസ്ബൻടിന് ഫാന് പറ്റൂല തണുപ്പൊന്നും ആയ ആഹ് ഇന്ന് മക്ക ഇപ്പ ഇൻക്കും ഞങ്ങക്ക് ഫാന് വാണം അപ്പൊ അയിന്റ സൗണ്ടെങ്കിലും കേൾക്കണംന്ന് പറിം
എന്റ എന്റ ഹസ്ബന്റ്ന് പിന്ന എത്ര അവിട്ത്ത ശീലവായോണ്ട് എത്ര ആയാലും ഫാൻ വേണം
ഫാന് വേണല്ലെ അവടെ പിന്നെ ഏസീലൊ അങ്ങനെ ഒക്കെ നിന്ന്ട്ട് ആഹ് ഇതിന് തണ്പ്പ്റ്റേതല്ല
ഉം
ഫുഡൊക്കെ കഴിച്ചില്ലേന്നിട്ട്
ആഹ് ഫുഡൊക്കേ കഴിച്ച്
ആഹ് ഫുഡൊക്കെ ഒന്നായിട്ട് വെക്കാലാവുംലെ രാവിലെതന്നെ
ആഹ് രാവിലെന്നെല്ലാം വെക്കും
ആഹ്
ആ പിന്നെ ഉച്ചക്ക് ചോറ് പിന്നെ രാത്രിക്കും ചോറ് തന്നാ കഴിക്കുന്നെ
ആഹ്
ഉം
ഇപ്പൊ ഈ മഴയാതൊണ്ടൊക്കെ ഒന്നായിട്ടു വെക്കലാവും ല്ലേ രണ്ട നേരംവെക്കലൊന്നും ഉണ്ടാവില്ല അല്ലേ
ഇല്ല ഇല്ല ഇല്ല രണ്ട് നേരം വെക്കത്തൊന്നൂല്ല ഉം ഉം പിന്നെന്ന് മോൾ ടെ ഇതായോണ്ട്- ബർത്തിടെയായിരുന്നു അപ്പൊ അതുകൊണ്ട് പിന്നെ ബിരിയാണി വെച്ചായിരുന്നു
ആഹ്
ആഹ് ഉം
ഉച്ചക്കും രാത്രിക്കും അങ്ങനെ അത്ണ്ടാവൂലേ
എന്തോ
അത് രാവിലെ വെച്ചപ്പോ ഉച്ചക്ക് രാത്രിത്ത്യക്കെ ഉണ്ടാവൂലേ അറിയി
ആഹ് ഉച്ചക്ക് മുമ്പും ഉച്ചക്കത്തേക്കാ വെച്ചത് ഉച്ചെക്കും അത് രാത്രിലും ഉണ്ട്
ഉം
ഉം
മക്കളൊക്കെ ഒറങ്ങിയൊ എന്നിട്ട്
മക്കളൊക്കെ ഒറങ്ങി രണ്ടു പേരും ഒറങ്ങി കെടന്നാ മതി രണ്ടു പേരും അങ്ങ് ഒറങ്ങിക്കോളും ആഹ് പെട്ടെന്നൊറങ്ങും കെടന്നാ മതി രണ്ടപേരും കാര്യം രാവിലെ എണ്ണിക്കുന്നല്ലി-
ഏഹ് ഇവിടെ ഇവിടെ- ഇപ്പ ഞാനും ലേറ്റ് എല്ലാ ലേറ്റ് ഓഫ് ആക്കിയിട്ട് ഞാനനെ കിടക്കണം ഉറങ്ങണെങ്കിൽ
ആഹ്
അതിനി പതിനൊന്ന് മണിയായാലും ഒക്കെ ഒന്നും ഒറ പോയി ഒറങ്ങിക്കോളി ന്ന് പറഞ്ഞാ ഒറ്റൊന്നും കേക്കൂല എല്ലാ ലൈറ്റും ഓഫാക്കിങ്ങാണ്ട് ഞാൻ കെടക്കാന്ന് പറഞാലേ പ്പം ഒന്ന് കണീ പോള്ളൂ
ഉം
പിന്നെ ഹസ്ബന്റാടെ പോയിട്ട് കൊറേ ആയോ
ആഹ് ഇപ്പം നവംബറിൽ വന്നായിരുന്ന് ഡിസംബറിലാ പോയത് ഇപ്പം ഓണത്തിനേക്ക് വരും
ആഹ് പിന്നെ ലീവ് കൊറച്ച് ഒരു മാസക്കെ ഇട്ടിട്ടുള്ളൂ
എന്തോ ലീവോ ചെലപ്പം അത്യാവശ്യമായിട്ട് കേറി വരികയാണെ ചിലപ്പോ പത്ത് ദിവസത്തെ ലീവായി ഒക്കെ ആയിരിക്കും വര്ക പിന്നെ അല്ലേ ഒരു മാസം എമർജൻസി ആയിട്ട് വരികയാണെങ്കി ആഹ് ശരിയട- മ് ശരി-